ഹലോ നമസ്കാരം. എന്തോക്കെണ്ട് വിശേഷം?
സുഖാണ് അവ്ടേയോ?
സുഖം.
ഇങ്ങ്േന്ത്യന്നു.
ഏഹ്.
എന്തിയ്യുവാണ്.
ഒന്നുല്ല. ഇ കടക്കാൻ വേണ്ടിങ്ങാൻഡ് ഇങ്ങനെ ഒരുങ്ങാണ്.
ഉം.
ചോറൈപ്പാക്കെ കഴിഞ്ഞ്ങ്ങനെ. കെടകാം ഒരുങ്ങാണ്. മൊബൈലിങ്ങനെ നോക്കികുത്തിരിക്കെരുന്നു.
ആഹ് ഇന്ന് വെള്ള്യയിചായിട്ട് സ്പെഷ്യലൊന്നും ഇണ്ടാക്കില്ലേ.
വെളള്ള്യായട്ട ആ സ്പെഷ്യല ബിരിയാണി ഉണ്ടാക്കി. അഎന്നെ രാത്രിക്കു ഉച്ചക്ക് ബരിയാണ അയനെ രാത്രിക്കുണ്ടായിരുന്നു അപ്പ അത്. കൊഴ്പ്പാണ്.. അങ്ങനെ കൊത്തറ്ന്ന് പോലെ ശ് സിനിമ കണ്ടാണ്ട് ഇങ്ങനെ കൊറച്ചേര്ത്തെ. രണ്ട്ണ് ദൃശ്യം സിനിമ.
ആഹ ആഹ്. ദൃശ്യം വണ്ണും ടു ഒക്കെ കണ്ടിട്ടാ.
എല്ലാം കണ്ടോ?
ആഹ് ഞാൻ കണ്ടു ഒക്കെ ത്രീയോ. ആഹ് ആഹ് പുതിയത് ഇറാങ്ങന്നൊക്കെ കാണാറുണ്ട്.
സിനിമ ഇഷ്ടമാണോ? ണ്ടില്ല ഞാന്. രണ്ടും വണ്ണും ടു യും
ആഹ്.
വിടെ ഇവടെക്കെ കണ്ട് ടു കൺ
ആഹ് ആ ദൃശ്യം ത്രീ അടിപൊളി ആയിട്ടുണ്ട് കൊഴപ്പൊന്നുമില്ല കഷ്ടമായി
ഫ്രഷാ
ഉം നിങ്ങൾ സിനിമ കാണാറുണ്ടോ സിനിമ കാണാറുണ്ടോ
ആഹ് അങ്ങനെ കാണാറൊന്നുമില്ല ഓ ചെലപ്പോ അതല്ലേ പറഞ്ഞെ എങ്ങനെ ഒണ്ട് ചോദിച്ചു ടൂ ന്റെ അത്രേ ത്രില്ലുള്ളതാ
ആഹ് ആഹ് നല്ല ത്രില്ല് പോലെയൊക്കെ നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് കാണാന് ഇപ്പോ ദൃശ്യം ഫോർ വരുമോന്ന് അറിയില്ല അതില് ഇങ്ങനെ കേസിൻ്റെ സോൾവ് ചെയ്യുന്ന തന്നെ സംഭവം പക്ഷെ സോൾവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പഴും അത് തീരുക തന്നെയാണ്
മോഹൻ ലാലിനെ പിടിച്ചോണ്ട് പോകുവോ
മോഹൻലാലിനെ പിടിച്ചോണ്ട് പോകും പക്ഷെ അതില് ആം യഥാർത്ഥ ഒരു തക്കതായ കാരണം പോലീസുകാർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ സോ ആ ഒരു പ്രശ്നമുണ്ട് ആര് കണ്ടു
പിന്നെ വേറെ എന്തൊക്കെയാണ്
വേറെന്താ ക്രിക്കറ്റ് ആ ഫുട്ബോൾ കാണുവൊ
ഓ ഫുട്ബോള് കാണാറുണ്ട്
ഏതാണ് ഏത് ഇതാണ് ഇഷ്ടം ആരുടെ കളിയാണ് ഇഷ്ടം
അങ്ങനൊന്നുമില്ല എല്ലാർടേം
ഇതിൽ ഓരോരുത്തർ ഒരാള് ഉള്ളതില്ല എല്ലാരും ഓരോരുത്തരന്ന് പറഞ്ഞോണ്ട് ആ പാർട്ടി ആ അതിന്റെ ആളാണ് ആ കളിന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കത് ഇല്ല
ഇല്ലല്ല ഞാന് അങ്ങനെയൊന്നുമില്ല എല്ലാം കൊണ്ട് നോ നമ്മള് ഒരാളായിട്ട് അങ്ങനെ കൺസിഡർ ചെയ്യാറില്ല
അവരെ തീരെ ഇഷ്ടം ഉണ്ടാവില്ലേ
ഉം അങ്ങനെയൊന്നുമല്ല ഉം ആ ഫുഡൊക്കെ കഴിച്ചിരിക്കയാണോ
എന്താ ചെയ്യുന്നേ
എന്തോ ഒന്നുമില്ല ഇപ്പൊ ഫുഡ് ഒക്കെ കഴിച്ചിരിക്കയാണ് ഇവിടെ
എന്താ വർക്ക് എന്തേലും ചെയ്യുന്നുണ്ടോ
ആഹ് ഞാന് ഇവിടെ ഒരു കമ്പനിയിൽ പോകുന്നുണ്ട് ഐസ്ക്രീമിന്റെ
ആഹ്
കമ്പനിയിൽ പോകാറുണ്ട് ഐസ്ക്രീം ഇപ്പോ ഒരു മൂന്ന് മാസത്തിന്റെ അടുത്തായി
ഉം ശമ്പളോം കാര്യോക്കെ ഉണ്ടോ
ആ മാസം അങ്ങനെ അത്യാവശ്യം കുഴപ്പില്ലാണ്ട് സംഭവ മന്തിലി സാലറി ആയതുകൊണ്ട്
ഇപ്പൊ ഈ മഴക്കാലായോണ്ട് ഐസ് ക്രീം ഒക്കെ ഉണ്ടോ
ആഹ് ആണ്ട് വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കാറുള്ളു അങ്ങനെ സീസൺ ടൈമിൽ പോകുന്നത്ര ചെലവുണ്ടാവില്ലല്ലോ
ഉം
പിന്നെ പിന്നെ സ്കൂൾ ഓപ്പൺ ആയത് കൊണ്ട് സിപ്പപ്പ് മെയിനായിട്ട് റ്റ്ണ്ടാവും കുൽഫി അതൊക്കെയാണ് മെയിനായിട്ട് പോകാറുള്ളത്
ഏതൊക്കെ കുൽഫി കുൽഫിൽ ഏതൊക്കെ ഫ്ലേവറാള്ളത്
കുൽഫിൽ വാനില മാങ്കോ പിസ്ത സ്ട്രോബെറി അങ്ങനെ
അതൊക്കെ ഇങ്ങള് ഇണ്ടാക്കോ
ആഹ് ആഹ് അതാക്കാം അവിടെ മെയ്ക്ക് ചെയ്യുന്നു അതുപിന്നെ സിപ്പപ്പില് പിന്നെ ചിക്കു സ്ട്രോബെറി ബട്ടർ സ്കോച്ച് വാനില മാങ്കോ ചോ ചോക്ലേറ്റ് പാഷൻ ഫ്രൂട്ട് പൈനാപ്പിള് അങ്ങനെ അതും ഉണ്ടാക്കാറുണ്ട്
ആഹ് അതേ അതെ ഐസ്ക്രീമുകളോ
ഐസ്ക്രീമുകളും അങ്ങനെ തന്നെ വാനില സ്ട്രോബെറി പിന്നെ ബട്ടർ സ്കോച്ച് അങ്ങനെ പിന്നെ അഫ്ഗാന് ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനത്തെ കുറച്ച് പ്രീമിയത്തെ പ്രീമിയം ഐറ്റംസ് ആയിട്ട് അങ്ങനെയുണ്ട് ടെൻഡറ് പിന്നെ കുൽഫിയുടെ ഒരു ഐസ്ക്രീം ഇണ്ട് അങ്ങനെ അതില് കുറെ വെറൈറ്റീസിണ്ട് നിങ്ങൾ ഐസ്ക്രീം കഴിക്കാറില്ലേ? എനിക്ക് ഞാൻ അങ്ങനെയൊന്നുല്ല ഞാന് ബെറി ബൈറ്റ് പറഞ്ഞ ഒരു ടൈപ്പുണ്ട് സ്ട്രോബറിന്റെ സ്ട്രോബറിന്റെ ഐസ് ക്രീം വന്നിട്ട് അൻ്റെ മുകളിലിൽ വൈറ്റ് ചോക്ലേറ്റിന്റെ ഒരു കോട്ടിംങ് വരുന്ന സംഭവം
ആഹ്
ഉം ഞാന് എനിക്ക് അതാണ് ഇഷ്ടം കൂടുതൽ ഐസ്ക്രീമന്നെ ഐസ്ക്രീമ് തന്നെ ഐബടെ ചുമ് ചോക്കോബാറൊക്കെ ഉണ്ടല്ലോ അതേ പോലത്തെ
ആഹ് ആഹ് നെറൂൽ ചോക്ലേറ്റിന്റെ കോട്ടിങ്ലെ
ആഹ് ആഹ് ഉള്ളില് സ്ട്രോബെറിയുടെ ഈ ചോക്കോബാറില് വൈറ്റ് വൈറ്റ് വാനില ഐസ്ക്രീമും പുറത്ത് മിൽകോമ്പൗണ്ടിൽ ചോക്ലേറ്റിന്റെ ഒരു കോട്ടിങ്ങ് പോലെ വരാ
ഉം ഉം
ആ അയിന് പകരം മറ്റോടത്‌ സ്ട്രോബെറിന്റെ ഐസ്ക്രീമും പുറത്ത് വൈറ്റ് ചോക്ലേറ്റിന്റെ ഒരു കോട്ടിങ്‌
ഉം
നല്ല ടേസ്റ്റ് ഉണ്ട് ആ കൊഴപ്പില്ല വലിയ കമ്പനിയാണ് അത്യാവശ്യം
ഉം ആൾക്കാരൊക്കെ ഉണ്ടേയ്‌ക്കൂലെ പണിക്കാരൊക്കെ
ആഹ് ആഹ് വർക്കേഴ്സ് ഒക്കെണ്ട് കുഴപ്പില്ലാതെ പോണു നിങ്ങളോ നിങ്ങൾ എന്തേലും വർക്ക് ചെയ്യണ്ടോ
ഇല്ല ഞാൻ വീട്ടില് ള്ളരൊത് തന്നെ ള്ളൂ വേറെ വർക്ക്നൊന്നും പോവേല്ല
ഉം.
വീട്ടീള്ള ജോലിയൊക്കെ എടുത്ത് നോക്കും അല്ലാതെ പൊറത്തൊന്നും പോയില്ല ചെറുതായിട്ട്ങ്ങനെ അടിക്കും അമ്മളെ ആവശ്യത്തിനുള്ളൊക്കെ
ഓ സ്റ്റിച്ച് ചെയ്യാറുണ്ടല്ലേ?
ആഹ്. ഞമ്മളെ ആവശ്യത്തിനുള്ളത് ചെറുതായിട്ട് മാക്സി ഒക്കെ ഒന്ന് ചെറുതാക്കാൻ ഷേപ്പ് ആക്കാന് ചുരിദാർ ഒക്കൊന്ന് ഒന്ന് റെഡിയാക്കാ അങ്ങത്തെ അങ്ങത്തെ ഒക്കെ അല്ലാതെ വലിയ ഇതില്ള്ള സ്റ്റിചിങ്ങോന്നല്ല ചെറുതായിട്ട് ഇങ്ങെ ചെറിയ മക്കളുണ്ട് അപ്പൊ പിന്നെ ഓല് സമയക്കൂല അടുക്കാനൊന്നു. അടിക്കാൻ വരുമ്പോത്തന് ഓല് ഇങ്ങനെ കരഞ്ഞ് ഒപ്പം കൂടും അപ്പോ പിന്നെ എല്ലാരു പോവു. ചെറുതായിട്ട് ഇപ്പം ഇങ്ങനെ ചെയു കാരണം മ്മള ആവശ്യത്തിന് ഇല്ല വേറെള്ളവർക്ക് കൊടുക്കണ്ടല്ലോ മറ്റേ നമ്മള് വേറെ എവിടെേയും പോയി അടിച്ച ഒരുന്നേരം ഉം കൊടുക്കണ്ട ആ ഒരു
ഉം ങ്ങള് പൊറത്ത് നിന്ന് ക്ലോത്ത് എടുത്തിട്ടാണ് അങ്ങനെ അതോ? വീട്ടിലുള്ള ക്ലോത്ത് ഉപയോഗിച്ചിട്ടോ?
ആ വീട്ടില്ള്ള് അട് ച്ച് പഠിച്ചേങ്ങനെയാണ് വീട്ടിലുള്ള ക്ലോതൊക്കെ എടുത്തൊണ്ട് പയ ക്ലോത്തുകളൊക്കെ ഉണ്ടാവല്ലോ ശാ
ആഹ്‌.
അത് മാക്സിയും ചുരിദാറും
ഉം.
അങ്ങനക്കേത്ത് ചെറിയ കുട്ടിയൊക്ക് ടോപ് അടിച് ആദ്യം നോക്കെന്നു. അങ്ങനെ നോക്കി പഠിച്ചോണ്ട് പിന്നെ പുതിയ ക്ലോത്ത് തന്ന് ചെറുതായിട്ട് നമ്മൾ കട്ട് പീസുകളൊക്കെ കിട്ടുവല്ലോ കടേ പോയാല് നമ്മുടെ കടേല് വാ നമ്മെലൂർ ഒഴി ലാസ്റ്റ്ക്ക്ള്ള ആ പീസിന്റെ ണൊ? ചെറുതായിട്ടുള്ളത് ഒരാൾക്ക് കൊടുക്കാനും പറ്റില്ല അങ്ങനത്തെ കൊ അങ്ങനുള്ള പീസുകള് വാങ്ങി അങ്ങനെ അടിച്ചു അടിക്കാ അ തെജസ്റ്റ് ഒന്ന് നല്ല ക്ലോത്തുകളാണ് കു ട്ടിയോൾക്കൊക്കെ പറ്റുള്ളൂ നമ്മടെ വല്ലികൾക്കൊന്നുള്ള ശീല ഇണ്ടാവൂല കുട്ടിയോൾക്കൊക്കെ നാല് നാലഞ്ച് വയസ്സിനുള്ള കുട്ടികൾക്കുള്ള ശീലൊക്കെ ഉണ്ടാവും അടിക്കാള്ളെ ഉടുപ്പ് ടോപ്പുകള് ടോപ്പോ ഫേന്റോ ഉപ്പാ കായക്ക് ഷർട്ട് ആക്കിയാണ്ടൊക്കെ അങ്ങനത്തൊക്കെ അടിക്കാൻ പറ്റും.
വീട്ടില് സ്റ്റിച്ച് ചെയ്യുന്ന തന്നെ നല്ലത്. അതാവകുമ്പോ നമ്മക്ക് നമ്മുടെ ഇഷ്ടത്തിന് മോഡല് ഒക്കെ അടിച്ച് നോക്കാലോ.
ആ അപ്പൊ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയാണ്ട് അയിന്റെ മെഷർമെന്റും കാര്യക്കെ നോക്കി ന്തോ എത്ര വയസ്സുള്ള കുട്ടിയക്ക് ഇങ്ങനെ എടുക്കാൻ ഒക്കെ ഉള്ളത് ഉണ്ടല്ലോ അതോണ്ട് മെഷർമെന്റും കാര്യൊക്കെ നോക്കിയാണ്ട് അങ്ങന ഒന്ന് എടുത്ത് പയമേലൽ ഒന്ന് ആദ്യം അടിച്ച് നോക്കും അടിച്ചിട്ട് ഓക്കെ ആളവും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ പിന്നെ പുതിയ ശീല എടുത്തോണ്ട് അങ്ങനെ അടിക്കു
അങ്ങനെ കൊറേ ഡ്രസ്സൊക്കെ അടിച്ചിണ്ടോ? കുറേ ഡ്രസ്സൊക്കെ അടിചിണ്ടോ?
ഇല്ല കൊറേയൊന്നു ഇല്ല കുറച്ചൊക്കെ എടാ ഇടക്കൊക്കെ ഒന്ന് അടിച്ച് നോക്കും മോക്കിടാൻ പറ്റ യത് ചെറിയ മോൻ ഉണ്ട് അപ്പൊ ഓന് അടുക്കാൻ അങ്ങനെ ഒക്കൂല അപ്പൊ എപ്പോഴെങ്കിലൊക്കെ ഓ ഓർങ്ങണ ടൈമിലോ ആർക്കെങ്കിലും ഒക്കെ കളിക്കാൻ പോകണ ടൈമില് ആരേ കൂടെകളിക്കാനൊക്കെ കൊണ്ട് പോണ ടൈമിനൊക്കെ അടിച്ച് നോക്കല്.
ഉം ഉം